ഹലോ, ഹലോ കേക്കുന്നുണ്ടോ ന്നട്ടോ കേ ക്ക്ന്ന്ണ്ടോ ആഹ് കേക്കാമോ?
ന്നാ കേൾക്കാം, കേൾക്കാം. തെര്കിലാ
കേക്കാ ആഹ്.
ഇരുന്നോ?
ഇല്ലില്ലില്ലാ തെരക്കിലായിരുന്നില്ല ഉം ഇല്ലല്ല തെരക്കില്ല പറഞ്ഞോ പറഞ്ഞോ
അടുക്കളപ്പണിയാണോ അത്താഴത്തിന്റെ പരിപാടിയാണോ അതേല്ലേ ആഹ്- ആഹ്- ആഹ് മഴയുണ്ടോ
മഴ ഇപ്പ അങ്ങനെ പെയ്തിട്ടില്ല രാവിലെ ഉണ്ടായിരുന്നു പിന്നെ വൈന്നേരൊന്നും ആയിട്ടില്ല
മഴക്കാറ് അങ്ങനെയായില്ല
നമുക്ക് വൈകുന്നേരം വരെ മഴ കൊ കൊഴപ്പ ഒണ്ടായിരുന്നില്ല ഇപ്പൊ ഈ വൈകുന്നേരായപ്പൊ ചെറുതായിട്ടൊന്ന് ചാറിപ്പോയി പകല് നല്ല ആഹ്- ആഹ് പകല് നല്ല വെയിലായിരുന്നു നമുക്ക് ആഹ് എന്തും ഒണക്കാൻ പറ്റുന്ന രീതിയിലുള്ള പിന്നേ വെയിലായിരുന്നു
ആഹ് ഇവിടെയും അതേ രാവിലേയും ഇപ്പൊ നല്ല ഇത് മഴ പെയ്ത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല വെയില് വന്ന് ഇപ്പൊ ഒരുമാതിരി ആ ഒണങ്ങീട്ടുണ്ട്
ഉം മക്കളൊക്കെ എന്ത്യേ
ദേ രണ്ടുപേരും കൂടെ അടുക്കളേ കേറീട്ടുണ്ട്
ഹലോ ആഹ് പ
ഉം അ ത് എന്തോ പാസ്ത ഉണ്ടാക്കാനായിട്ട് കേറീട്ടുണ്ട് ഞാൻ പറഞ്ഞ് പിന്നേ ഇണ്ടാക്കാന്ന് പറഞ്ഞിട്ട് തന്നത്താനെ കയറി ചെയ്യാൻ പോയിണ്ട് കയറിട്ടുണ്ട് രണ്ടും കൂടി
ആഹ് എത്രിലാ പഠിക്കുന്നെ മക്കള്
ഒരാള് എട്ടിലും ഒരാള് നാലിലും ചേട്ടച്ചാരാണ് കയറിയേക്കണേ
ആഹ് ആമ്പിള്ളേരാ
ഉം ഇല്ല ഒരാള് പെണ്ണ് എളയത് പെണ്ണ് മൂത്തതാണ്
വഴക്കൊണ്ടോ
വഴക്ക് ചെല നേരത്ത് എന്തെങ്കിലൊക്കെ എളയാള് ചെല ഇപ്പാ ചേട്ട ചേട്ടനെന്തെങ്കിലൊക്കെ ചീത്താക്കുമ്പാ അങ്ങാട്ട് ചെന്ന് അങ്ങാടും ഇങ്ങാണ്ട് രണ്ടും കൂടി അങ്ങാടും ഇണ്ടാടും തല്ലും
ആഹ് എല്ലാ വീട്ടിലും ഇതന്നാ അവസ്
തല്ലൊക്കൊണ്ട് ആഹ് അൽ തല്ലൊക്കെ ഉണ്ട് അയാള് അയാൾക്ക് ഇഷ്ടല്ലാ അയാൾടെ സാധങ്ങളൊന്നും എടുക്കണത്
ആഹ് എല്ലാ വീട്ടിൽ എല്ലാ വീട്ടിലും ഇതന്നെ അവസ്ഥ ഇവിടെയും അതന്നെ അവസ്ഥ ഇവിടെ എന്തെങ്കിലും എടുത്താ അന്നേരം അടിയാ ഉം
ഇവിടെയും മതെ ചെല നേരത്ത് പിന്നെ ഭക്ഷണം കഴിക്കാൻ നേരത്ത് മാത്രം കുഴപ്പൊന്നുയില്ല അത് കഴിയുമ്പഴാണ് ഉം
മക്കളന്താ ബ്രെഡും കൊണ്ട് ഉണ്ടാക്കുന്നയാ
ബ്രെഡല്ലാ വെറു മറ്റേ പാസ്തയില്ലേ പാസ്ത
നമ്മൾ എന്താ അതിന് പറയുന്ന കേക്കുന്നത് അതെന്തുക്കൊണ്ട് ഉണ്ടാക്കുന്നെ മൈദയോ
ആഹ് മൈദയല്ല മക്രോണി ഇതിന്റെ ഇതൊക്കെ പാ ക്കറ്റ് മേടിക്കാൻ കിട്ടില്ലേ ആഹ് ആഹ് അത് അത് ഞാ ഞാനാണ് ഇണ്ടാക്കി കൊടുക്കല് അത് തന്നെത്താനേ എന്തോ വെള്ള
ഞാന് കേട്ടിട്ടുണ്ട് പക്ഷെ ഇത് വരെ അങ്ങനെ ഞങ്ങള് ഇവിടെ- ഇതുവരെ ഞങ്ങള് ഒണ്ടാക്കിയിട്ടില്ല കേട്ടിട്ടുണ്ട്
ഉണ്ടാക്കിട്ടില്ല കേട്ടിട്ടുണ്ട് അതെ
അതെങ്ങനെയ ഉം അതെങ്ങനെയ ഉണ്ടാക്കുന്നെ
അത് മറ്റേ എന്താണ് ഇത്തിരി വെള്ളം തെളപ്പിക്കണം
ആഹ്
വെള്ളം തെളപ്പിച്ച് തെളക്കണ വെള്ളത്തിലോട്ട് ഇത് ഇടണം എന്നിട്ട് ഇത്തിരി ഉപ്പും- ഒത്തിരി ഓയിലും കൂടി അതിനകത്തോട്ട് ഒഴിക്കണം ഒട്ടാതിരിക്കാൻ വേണ്ടി
അത് ഈ വെള്ളത്തിലേക്കാ
വെള്ളത്തിലോട്ട് ആ വെള്ളത്തിലോട്ട് അപ്പൊ ഇതേ - ദെ ഇങ്ങനെ വെന്തു കഴുമ്പോ- തന്നെ നമുക്ക് വെന്തെന്ന് മനസ്സിലാകും രണ്ടൂന്ന് തെള തെളക്കുമ്പോ തന്നെ വെന്തിട്ട് കോരി വേറൊരു പാത്രം- ത്തിലോട്ട് മാറ്റിയിട്ട് ഒരു പാൻ എടുക്കാം ഒരു പാത്രം അതിനകത്തോട്ട് കൊറച്ച് ആദ്യം ആ ഓയ- അല്ല വെളിച്ചെണ്ണ ഏതാന്ന് വെച്ചാൽ നെയ്യ എന്താണന്ന് വെച്ചാ അതിനാത്ത് ചേർക്കാം ഇപ്പോ ബട്ടറൊക്കെ ചേർക്കണവരൊക്കെ ഉണ്ടാവും അതങ്ങ് ചേർത്ത്- ത്തിട്ട് കൊറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഉള്ള പേ ഇത് ഉണ്ടാവുമല്ലോ ചതച്ചേന്റെറ ഇത് അതന്നെ അത് അതിനതിനകത്തട്ട് ഇടണം ആദ്യം പിന്നെ അത് കഴിഞ്ഞിട്ട്- സവാള വേണം പച്ചമൊളക്- അങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കണം പിന്നെ അത്- ഒരു തക്കാളി എടുക്കണം ആ ഒരു തക്കാളി നമ്മുടെ മിക്സിയുടെ ജാറില് ഇട്ടിട്ടൊന്ന് പേസ്റ്റ് പോലെ അടിച്ചെടുക്കണം
ഉ ആഹ്
അപ്പൊ ഈ തക്കാളിയൊക്കെ ഒന്ന് വാടി വന്ന് കഴിയുമ്പം -
ആഹ
അല്ല സവാളയൊക്കെ വാടി കഴിയുമ്പോ ഈ തക്കാളിയുടെ പേസ്റ്റ് അതിനാത്തോട്ട് ഒഴിച്ച് കൊടുക്കണം
ആഹ്
അപ്പൊ നമ്മടെ തക്കാളിയുടെ ആ ഒരു പച്ച ചൊവ മാറി കിട്ടണവരെ ഒന്നിങ്ങനെ- എളക്കി കൊടുക്കണം അത് കഴിയുമ്പം - മഞ്ഞപ്പൊടി മുളക് പൊടി ഗരം മസാല- പിന്നെ നമുക്ക് വേണെങ്കിലെ മറ്റേ ചീസ്‌ ഇല്ലേ - ആഹ് അത് അതിനാത്തോട്ട് ഇട്ട് - ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടി ഇളക്കി കഴിയണതിന്റെ ഇടയിൽ കൂ തന്നെ ചീസും- കുരുമുളക് പൊടീമിട്ട് കൊടുക്കുക
ആഹ്
അതതി തന്നെ കിടന്നും ഇങ്ങനെ മെൽറ്റ് ആവുവല്ലെ അപ്പൊ നല്ല ക് അപ്പൊ നല്ല ക്രീം പോലെ ഇരിക്കും അങ്ങനെ ചൂടോടെ തന്നെ നല്ലൊരു രുചിയാണ് ഉപ്പൊക്കെ പിടിക്കുവല്ലാ അന്നേരം തന്നെ നമ്മ വേവിക്കുമ്പോ തന്നെ ഉപ്പൊക്കെ പിടിക്കുവല്ല
ആഹ് കേക്കുന്നു ആഹ് ഒരു
ആഹ് നമ്മക്കിപ്പ ഇവിടേന്നും മ റ്റേത് ചീസൊന്നും കിട്ടാനില്ല ചീസും ഇതൊക്കെ ഒന്നും ഇവിടെയൊന്നും കിട്ടൂല്ല റോട്ടിക്ക് പോണം അതൊക്കെ മേടിച്ചുവെച്ചിട്ടുണ്ടെങ്കി വെറുതെ തിന്ന് തീർക്കും അപ്പൊ അതൊന്നും കിട്ടൂല്ല അല്ലാതെയുള്ള ഇത്ണ്ടാക്കണേ ണ് രണ്ടുപേരും കൂടി ഇര്ന്നോണ്ട്
ആഹ്
ആഹ് അതന്നെ ഇപ്പളും ചേട്ടച്ചാര് അതൊക്കെ ചെയ്തോളും
വേറെഒന്നും കേക്കാറില്ല. തല്ലു പിടിച്ചിട്ട ഇവിടെ ഞാൻ പിന്നെ സ്വന്തം ഒണ്ടാക്കാനൊന്നും ഞാൻ വിടാറില്ല
ആയ്
മോളാ ആ എന്റെ എന്റെ മൂത്തയാൾ ആറി ലും
ഉം
ചെറുത് രണ്ടിലുവാ ചെൽ ഒക്കെ ഉണ്ടാക്കുന്നേനൊരു വെക്കുന്നേരം അതിന് ആ വല്യ താല്പര്യം കൊടുക്കാറില്ല ഞാൻ പിന്നെ ചായ വയ്ക്കൂട്ടോ രണ്ടാളും ചായ വച്ചോളും
ആഹ് ഇവ് ഇവിടേം ഞാൻ ഇണ്ടാക്കണന്നൊന്നും പറയാറില്ല തന്നെ താനെ പോയി ചെയ്യലാണ് ഇപ്പ എന്തെലും മൊ ട്ടേക്കെ ഇരുന്നിട്ടൊണ്ടെങ്കിപോയി ബുൾസ് ഐ അടിച്ചൊക്കെ തിന്നും
അ
കറിക്കൊക്കെ വേടിച്ചു കൊണ്ട് വന്നേക്കണതായിരിക്കൊള്ളൂ
ആഹ് ആഹ് അതെ അതെ
അതപ്പ തന്നെ ഉം അതടിച്ചപ്പ തന്നെ കഴിച്ചോളും
അത്താഴത്തിന് പാണോ അതോ ചപ്പാത്തിയോ
ഏഹ്
അത്താഴത്തിന് ചപ്പാത്തിയോ ചോറോ
ചോറാണ് ചോറ് ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കിയപ്പോ പിന്നെ ചോറാരും കഴിക്കില്ല പിന്നെ അപ്പ എല്ലാവരും ച പ്പാത്തി തന്നെ കഴിക്കൂ രണ്ടു പേരായിട്ടെ പിന്നെ കഴിക്കൂള്ളൂ
ആഹ്
ആരിക്കും അങ്ങനെ ഉം പിന്നെ നാളത്തേക്കും പിന്നത് ബാക്കിയാവും അതാരണം ഞാനൊരെടക്ക് കഴിക്കുവായിരുന്നു ചപ്പാത്തി വൈകുന്നേരൊക്കെ പിന്നിപ്പ നിർത്തിയതാണ് മടി കാലത്തും പിന്നെ ത് തുടങ്ങി എണ്ടാക്കി കഴിഞ്ഞ് പിന്നെ ഇരിക്കണത് രണ്ട് മണിക്കാണ് അത് കഴീമ്പം പിന്നേം കേറാനായിട്ട്
ആഹ് എന്താണ് ആഹ് എന്തേലും ജോലി ചെയ്യുന്നുണ്ടോ
ഇല്ല ഒന്നും ചെയ്യണില്ലേ
അ
ഇപ്പ ഈ ഒരു ദിനകത്ത് ഇപ്പ ഏഹ്
കൃഷിക്കണോ ഉ
കൃഷി വച്ച അങ്ങനെ ഇല്ല എന്ന കൊറച്ച് സാധനങ്ങളള്ളൂ കൊറച്ച് ഇപ്പൊ ഒരുതായത് ഒരു കട തക്കാളി ഉണ്ട് പിന്നെണ്ട് തഴ ചീരുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് ഉണ്ട് അതേ ഉള്ളൂ വേറെന്നുല്ല
അത് അടുക്കള അടുക്കള തോട്ടം പോലെ ആയിരിക്ക
ആഹ് അതന്നെ അടുക്കള വശത്ത് ബാക്ക് സൈഡിലാണ് ബാക്കിലായിട്ടാണ്
അല്ല എന്തെങ്കിലും ന നട്ടു പിടിപ്പിച്ച നമ്മുക്ക് അല്ല ഒരു പത്ത് ജോടി ചീരയും രണ്ട് തക്കാളിയും രണ്ട് പയറും ഉണ്ടെങ്കിൽ തന്നെ ന്തെല്ലാം കറികൾ
ആഹ നമുക്ക് എന്തെങ്കിലും അതന്നെ നമുക്കൊരു ചീരമന്ന് ഇപ്പോൾ ഒരു ചെറിയതായിട്ട് എന്തെങ്കിലും കൂടെയൊക്കെ ഇട്ട വലുത്താനൊക്കെയിട്ട് കിട്ടും
ആഹ അതുമാതല്ലേ ചീരയും പരിപ്പും കൂടി ചാറ് വെക്കാം നമുക്ക്
ആഹ് അത് തന്നെയാ അങ്ങനെ എന്തെങ്കിലും കിട്ടും ഞാന ഒരു ദിവസം
തക്കാളിയാണെങ്കില് അതും വെറുതെ
ആഹ പരിപ്പും തക്കാളിയും കറി വെക്കാൻ പരിപ്പും പ കറി വെക്കാം കമ്പ പയരും കറി വെക്കാം
പിന്നെ തക്കാളി നമുക്ക് എന്തില് വേണമെങ്കിലും ഇടാല
നട്ട്പിടിപ്പിച്ചാല് നമുക്കെന്നെ നമ്മ ഒരു മൂന്നോ നാല് കൂട്ടം പച്ചക്കറികള് നമ്മള് മഴയാണെങ്കിലും നട്ടുപിടിപ്പിച്ചാല്
ആഹ് നടും പഷേ പക്ഷെ നമ്മുടെ മറ്റേ ഗ്രൗ ബാഗിൽ ആണേൽ കൊയപ്പല്ല ചീത്താവാതെ നശിയാതെ ഇങ്ങനെ ഇരുന്നോളും പക്ഷെ നമ്മുടെ ഇവിട ആഹ് മണ്ണിലൊന്നും പിടിക്കണില്ല നമ്മുടെ ഇവിടുത്തെ മണ്ണിലേ പിടിക്ക്ന്നില്ല ഉം ഗ്രോബാഗില് ണ്ടായിക്കോളും അത് അവര്
ഞാനിവിടെ പണില്ല ആഹ വീടിന്റെ ചുറ്റിലാണെങ്കിലും വീടിന്റെ ചുറ്റിലും മണ്ണിട്ട് തൈ നടുവാ
അതെ
പച്ചമുള പച്ചമുളകുണ്ട് ചീരി ഉണ്ട് പയറുണ്ട് തക്കാളിയുണ്ട് ഇഞ്ചിയുണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിക്ക അത്യാവശ്യം കുറച്ച് സവാളയും പിന്നെ അങ്ങനത്തെ ഒരു ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെളുത്തുള്ളി സവാള ഉപ്പ് എണ്ണ അങ്ങനത്തെ ഒരു വിടെ വാങ്ങാറില്ല എല്ലാം തന്നെ നമുക്ക് നമ്മുടെ പറമ്പിന് നിന്ന് തന്നെ കിട്ടും ഇവിടെ നല്ല കാലാവസ്ഥയാണ് നടാനാണെങ്കിൽ വല്യ മഴയാണെങ്കിലും ഉം, നല്ല കാലാവസ്ഥയാണെ നമുക്ക് നടാ കാരണം ഇപ്പ നമ്മക്ക് ചീഞ്ഞ് പോവത്തില്ല, മഴ മഴയാണ് ഇഞ്ഞ് ഇബടെ പെയ്യുമ്പം ഉം പിന്നെ എന്താവുന്ന് അറിയില്ല ഇന്നാ മക്കൾടെ കൂട്ടത്തില് മക്രോണിയൊക്കെ കഴിച്ചോ ഇന്നാ നാളെ വിളി
ഏഹ്
ഇന്നാ മക്കൾടെ കൂട്ടത്തി മക്രോണിയൊക്കെ കഴിച്ചോ ഇന്നാ നാളെ വിളിക്കാ ആയിക്കോട്ടട്ടോ
എന്നാവോ ശെരി ആഹ് ആഹ്
ആഹ് ആയിക്കോട്ടെ